കേക്കുന്നുണ്ടോ
ആഹ് ഉണ്ട് കേക്കണ്ട്
ആഹ് എന്തൊക്കെയ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല ഇന്ന് ഫുള്ള് ഫോണ് മ തീർന്നു ടയ്മൊക്കെ
ആണോ അത്ശരി ഇന്ന് ലേറ്റ് ആയി പോയി എന്നും നേരത്തെ കഴിക്കോ
ഇല്ലാ ഞാന് ഇന്ന് കഴിക്കണില്ല വിചാരിച്ചിരിക്കുവയാണ്
അയ്ശരി എന്ത് രാത്രി
ഉം ഇല്ല കൊ കൊ പൊതുവേ കുറവാണ് കൈക്കല് അപ്പ എന്റെ വീട്ടിലായിട്ട് ഇങ്ങനെ ഉമ്മി ഉപ്പ എന്തേലും പറഞ്ഞ് കഴിപ്പിക്കും അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും കഴും ക്ക്ണില്ലാന്ന് പറഞ്ഞു ഞാൻ വന്ന് കടന്നു മക്കളൊക്കെ ഉമ്മാനെ ഏൽപ്പിച്ച് ഫോണും കൊണ്ടുവിട വന്നിരുന്നു
ഏഹ് അന്താ തടി ഉറക്കാനുള്ള പ്ലാനിങ് ഉണ്ടാ
ആഹ് തടി കൊറക്കാനുള്ള പ്ലാനിങ് കുറെേ ആയി തുടങ്ങിയിട്ട് എനിക്ക് വെള്ളം കുടിച്ചാലും കൂടി അടിക്കണ ഒരു ശരീരമാണ് അപ്പൊ പിന്നെ അങ്ങനെ മനസ്സ് ഒഴിഞ്ഞ് ഫുഡ് കഴിക്കാന് കയ്യൂല
ഞാനൊക്കെ ഇവിടെ തടിക്കാൻ നോക്കുക ചെയ്യുന്നത്
ഓ അങ്ങനത്തോലൊരു എത്ര സമാധാനത്തില് ഫുഡ് കഴിക്കാം
നാലും തടിക്കൂല്ല ചിലര് വെള്ളം കുടിച്ച വരെ തടിക്കുംന്ന് പറഞ്ഞേക്കാം ഓരോരു ശരീരത്തിൻ്റെതാണ് ഞങ്ങള് എന്ത് തിന്നാലും
ഞാനിപ്പോ രണ്ട് മക്കളെ പ്രസവിച്ചു കടന്നു ആ രണ്ട് പ്രസവത്തിലും ഞാന് ഈ ലേഹ്യം നെയ്യ് ഏ അങ്ങനെ എല്ലാ അങ്ങനെ തടിക്കണ എല്ലാ സംഭവങ്ങളും വേണ്ട വെച്ചിട്ടുണ്ട് അവോയ്ഡ് ചെയ്തിട്ട് പക്ഷെ ഞാനിങ്ങനെ ആ ആ പക്ഷേ റെസ്റ്റ് എടുത്തുകാണ്ട് ഫുഡ് കഴ്ച്ച കാരണം കൊണ്ട് തടിച്ചു അത്യാവശ്യം എല്ലാര വിചാരം ഞാൻ നല്ലോണം മുട്ടയും, പാലും, നെയ്യും, എണ്ണയും മെഴുക്കും ഒക്കെ കഴിച്ച് തടിച്ചതയ്ക്കാരംന്നു പക്ഷെ ഞാന്
വിചാരിച്ചിണ്ടാവും
ആ അങ്ങനെ വിചാരിക്കും പക്ഷെ ഞാൻ നോർമൽ ഫുഡ് സാധാരണപ്പ കഴിക്കണ പോലെയൊക്കെ തന്നെ രാത്രി ചോറ് അപ്പോഴും കൂടെ ഞാൻ കഴിക്കൂല എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ രാഗി മധരടാതെ അതിങ്ങനെ സ്മൂത്തിയയിക്കാണ്ട് അങ്ങനെ അങ്ങനെ എന്തെലൊക്കെ രാത്രി കഴിക്കുള്ളൂ പൊതുവേ ഞാന് ഭക്ഷണം കൊറക്കും പ്രസവിച്ച കടക്കുമ്പോ ഇല്ല പക്ഷെ ഞാൻ പക്ഷെ ഞാൻ നല്ലോണം മനസ് കഴിഞ്ഞ് കഴിച്ചാല് ഇവിടന്നൊക്കെ പോകും ഇപ്പൊ ഒരു തടി ഇങ്ങനെ മെയിന്റയിൻ ചെയ്ത് കൊണ്ട പോവാണ് അത്യാവശ്യം ഞാന് ശ്രദ്ധിക്കാതെ കഴിച്ച് കഴിഞ്ഞാല് തടി വെടുന്നു ക്കെ വിടും അപ്പോ പേടിച്ചിട്ട് അങ്ങനെ കഴിക്കൂല അങ്ങനെ കഴിക്കാതെ കഴി ക്കാതെ എനിക്കങ്ങനെ ഭയങ്കര ഫുഡ് കഴിക്കണം എന്നുള്ളൊ ആർത്തി ഒന്നും വരില്ല അങ്ങനെ ക്രേവിങ്സ് ഒന്നും വര്ല്ല മധുരം ഷുഗർ കട്ട ആണ്
അയ് ശരി ഇന്ന് എന്തായിരുന്നു ഫുഡ് ണ്ടാക്കിയേ
ഇന്ന് ഉച്ചക്ക് പരിപ്പ് കറി, പയറും പ്പേരി ഉണക്കല് ഉണക്കമീനായിരുന്നുന്ന് കുറെ ദിവസായിരുന്നു ഇറച്ചിയും ബീഫും ഒക്കെ ആയിട്ട് ആഹതന്നെ ഇന്നും ഉണക്ക മീനായിരുന്നു പച്ചമീൻ വാങ്ങിക്കല് ഉണ്ട് ഇന്ന് ഉണക്കലായിരുന്നു
എങ്ങനെ കാലാവസ്ഥൊക്കെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ
ഇന്ന് കുറവാണ് മഴ ഇന്നലെ ഫുള്ള് മഴേരുന്നു
ഏ ഇന്ന് കുറവോ ഇന്ന് ഇവിടക്കക്കെല്ലോം പെയ്‌തിണ്ട് ന്നാ
ഏ ന്നാ ഇന്ന് ഇവിടെ കൊറവാ ഇന്നലെ എനിക്ക് ആ പറ്റും ആ ഇന്നലെയാ ആണെങ്കിൽ എനിക്ക് മ്മാന്റെ സിസ് റ്ററെ വീട്ടിൽ പോവൽ അർജന്റെയ്നു കുറേ ദിവസായിട്ട് ഞാൻ എൻ്റെ മോ ക്കുള്ള എണ്ണ ഓളാണ് ഓള് കാച്ചി തരലാണ് തലേക്കുള്ള എണ്ണ അപ്പൊ ഓ ആ ണ്ടാക്കി ആ ഉണ്ടാക്കിതരലാണ് അ അത് അവള അവള ഇവിട്ത്തെ പറ്റ കഴിഞ്ഞീന അപ്പൊ ഓളോട് ഞാൻ റെഡി ആക്കി വെക്കാൻ പറഞ്ഞീനു അപ്പൊ ഇന്നലെയും മി ഞ്ഞാന്നൊന്നും എണ്ണ തേച്ചിലല്ലോ ഇന്നേലും തേക്കണംന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓളെ സ്കൂളിൽ വിട്ടിട്ട് പോവല് നിർബന്ധാണ് പിന്നെ സ്കൂട്ടി എടുത്ത് പോയി കുറച്ചു ദൂരം പോവും വേണം
ആണോ ഡ്രൈവ ഒക്കെ ചെയ്യാ ഒറ്റക്ക്
ആ സ്കൂട്ടി എടുത്ത് പോവും സ്കൂട്ടി ഒറ്റക്ക് ലൈസൻസ് ഒക്കെ എന്നോ ഉണ്ട് പക്ഷെ ഇപ്പ സ്കൂട്ടി എടുക്കലോടു കിട്ടുള്ളൂ കാറിന് എടുക്കാനൊരു എന്താ കോൺഫിഡന്റ് ഇല്ല
അയ് ശരി ഒന്നുകൂടി സേഫ്റ്റി കാറാണല്ലോ അല്ലെ
എന്നാ മക്കളേറ്റും എല്ലാരേറ്റും വീട്ടില എല്ലാരേറ്റും പോവാം ഹസ്ബന്റ് പോയി കഴിഞ്ഞാല് ഞങ്ങളെ വണ്ടി ഇവിടെ വെർതെ കടക്കുയാണ് അപ്പൊ ഞാന് ഉം ഉം
അയ് ശരി അങ്ങനെ അപ്പൊ ആ ആ കുറേ ആയോ ഡ്രൈവിങ് പടിച്ചിട്ട്
ആഹ് ആഹ് ആ ഞാന് ഡ്രൈവിങ് പഠിച്ചിട്ട് ലൈസൻസ് എടുത്തിട്ട് കുറച്ചായി പക്ഷെ ഒന്നും പറ്റുന്നില്ല ഡ്രൈവ് ചെയ്യിനൊരു പേടിയാണ് കർ സ്കൂട്ടി ട്ടി പിന്നെ എയ്ലെ വേണെങ്കിലും പോവാന്
ആണോ ഉം ഇൻക്ക് പേടിയണ് സ്കൂട്ടി ഓടിക്കുമ്പോ ആ കൊറച്ചൊക്കെ അറിയാം നല്ല റോട്ട്മല്ലേക്ക് കൊണ്ടു പോകുമ്പോ ഒരു പേടിയാ ഇഷ്ടാണ് പഠിക്കാനൊക്കെ നമ്മള ആവശ്യത്തിനൊക്കെ പൊറത്ത് പോവാലോ
ആഹ് അതാണ് നമുക്കൊരു ഡ്രൈവ് അറിയാന്ന് വെച്ചാല് നമ്മള് ഒരു എന്താ ഭയങ്കര ഇന്റി ഡിപെൻസിയണ്
ആഹ് ആഹ് അതെ
അതാണ് നമുക്ക് ആരെയും ആശ്രയിക്കാതെ പൊറത്ത്ക്ക് പോവാനൊക്കെ
ന്റെ മോൾക്ക് അംഗൻവാടിയില കുറച്ച് ദൂരാണ് പോകാനൊക്കെ അത് കാരണം ആക്കി ക്കലില്ലപ്പൊ അപ്പൊ ഞാൻങ്ങനെ വിചാരിച്ചു ഒരു വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ എത്ര നന്നിരുന്നു നമ്മുക്ക്ന്നെ ഒറ്റ പോയി ആക്കി കൊടുക്കൊക്കെ ചെയ്യല്ലോല്ലോ പോലെ ഹസ്ബൻറിന് ബൈക്കണ് ആക്റ്റിവല്ല അതെന്നെ
ഒന്നാമതാണ് ചടപ്പ് വണ്ടി ഇല്ലല്ലോ നമ്മള് പഠിച്ചിട്ട് ഓടിക്കാനേ അതാണ് ഉം ഉം മക്കളൊക്കെ ഒറങ്ങിയോ
ഹസ്ബന്ഡ് ഇങ്ങനെ സപ്പോർട്ടാണോ ഡ്രൈവ് പഠിക്കാനൊക്കെ സപ്പോർട്ട
അൽ ആൺ പക്ഷെ കൊഴപ്പൊന്നുല്ല നമ്മളെ ഓട്ടം കാണുമ്പോ റോട്ടുമക്കന്ന് കൊണ്ടോണ്ട അറിയപ്പ ഹലോ
ഹലോ കേക്കുന്നില്ല.
ഹലോ ആഹ് ഇന്റെയക്കണ്ട് ഹലോ
ഞാൻ പറഞ്ഞു കൊറേ കഴിഞ്ഞിട്ടാണോ കേക്ക്ണേ?
അല്ലല്ല
ആണോ ശരി മക്കൾ ഒക്കെ ഒറങ്ങിയോ
ഇല്ലേ ഇമ്മ ഫുഡ് ക്ക്ണ്ട് മക്കൾക്ക് മക്കൾക്ക്മ്മ ഫുഡ് കൊട്ക്ക്ണ്ട്
എ എ അശരി എത്ര മക്കളാണ്?
രണ്ട് മക്കള് ഒരാണ് ഒര് പെണ്ണ് വൽത് മോനാണ് ചെറ്ത് മോളാണ്
എത്ര ക്ലാസ്സില പഠിച്ണെ മോന്
മൂന്ന് നാലാം ക്ലാസ്സിൽ മോള് യു കെ ജി
ആയ് ശരി
ആഹ് അവിടെ
പല ഫുഡ്ക്കോ ഇണ്ടക്കോ ഇങ്ങള്
ആഹ് ഇന്ക് എല്ലാ ഫുഡ്‌ ഇണ്ടാക്കാൻ ഇഷ്ട്ട അത്യാവശ്യം കുക്കിങ്ങിലൊരു
ആണോ എക്സ്പേർട്ട്ള്ള ആളാണല്ലേ എന്തൊക്കെ വെക്കൂ മന്തിക്കെ വെക്കൂല്ലേ.
ആഹ് ഞാൻ മന്തി കബ്സ പിന്നെ
ആഹ്
അങ്ങനെയ എല്ലാ ഫുഡും വക്കും ബിരിയാണി. ആഹ്വറ്റിക്കല്ലോ കബ്സ അങ്ങനെയാണല്ലോ.
അത് ഈ തിളപ്പിച്ച് ഊറ്റി കാണ്ടിട്ടുണ്ടാക്കൂല കഫ്സ
കബ്സ അയിലാരെടേസ്റ്റ്. ഇല്ല അ അത് അയ്ലാറെ ടേസ്റ്റ് ഇങ്ങനെക്കാരം. അപ്പൊ അതൊരു ഇറച്ചി ചോറ് വെച്ചാ പോലോ.
ഇങ്ങനെ വറ്റിച്ചെടുക്കൂല്ലേ
മന്തിയാ ഞാൻ വറ്റിച്ചു അപ്പൊ കബ്സ ടേസ്റ്റ് വരും.
ആഹ് കബ്സട്ടെസ്റ്റ്‌ വരു ഞാൻ ഒരു ദിവസം ഇണ്ടാകിണ്ടായിന്നു.
ആഹ്
അപ്പൊ അത് കബ്സന്റെ അതെ ഇത് കളറൊക്കെ
മന്തിന്ന് പറഞ്ഞാൽ ഒരു വിധ കയ്യൊങ്കിൽ തളപ്പിച്ചുറ്റിട്ടു ചെയ്യണം അപ്പഴേ ഒരു മന്തിന്റെ ടെസ്റ്റ് വെറുള്ളൂ നമ്മളാ വറ്റിച്ചാ എങ്ങനെ ആയാലും ഒരു കബ്സന്റെ ഒരു ടേസ്റ്റ് വരും.
ചച്ചചോയ വന്നതുകൊണ്ട് മാത്രം മന്തിന്റെ ഒരു ടേസ്റ്റ് ച്ചണ്ടായിട്ടോ ബാക്കി മൊത്തം കബ്സന്റെതാ കാണാന് വറ്റിച്ചുണ്ടാക്കിയപ്പോളയ്യ്
വറ്റിച്ച് ഞാനൊരു പ്രാവശ്യം അങ്ങെ വറ്റിച്ച് ട്രൈ ചെയ്തപ്പോൊ എനിക്കതൊരു കപ്സന്റെ ടേസ്റ്റ് കബ്സ ആയിട്ടാ തോന്നി
ആഹാ അതെ ഇന്നോട്ട് ഇവ്ട്ന്ന് ചോയ്ച്ചു ഇത് മന്തിആണോ കബ്സെണോ.
ആഹ് ഞാൻ മാബ്സ ണു പറഞ്ഞു ഇന്നോടും ചോദിച്ചു അപ്പ ഞ ഇത് പുതിയ ഒരു വിഭവാണ് മാബ് സെണു പറഞ്ഞു ഞാൻ ആ അതെന്നെ ഉം ഞൻ ഒരു വിധിലാഫുഡും ഉണ്ടാക്കും എനിക്കിഷ്ട ഇണ്ടാക്ണെ ആഹ് ഞൻ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് അധികം മസാല ഒന്നും ഇടാതെ അങ്ങനെ ചെയ്യും പിന്നെ മസാലട്ട് ഉള്ളി ഫ്രൈ ചെയ്യാതെ ഉള്ളി വാട്ടീട്ടങ്ങനി വെക്കും ചിക്കൻ പൊ ചി ആണൊ ചിക്കൻ പൊര്ച്ചിട്ടാണിന്റെ അവ്ടെക്കെല്ലാർക്കുഷ്ടം
ആണോ അയ് ശരി
ദംമ്മിലാറെ ഒന്നും കൂടി ചീക്കം പൊരിച്ചിട്ട് ദമ്മെയ്ണതാ ഇഷ്
ആ ആ ആ ഏ പിന്നെ ഇങ്ങള് യാത്രഒക്കെ പോവാനിഷ്ട്ടാണോ? നിങ്ങക്ക് പോകലുണ്ടോ?
ഏഹ്
യാത്ര പോകാന ഇഷ്ട്ടാണോ
ആഹ് ഇഷ്ട്ടാണേ ഞാനും ഹസ്ബന്റിവിടെ ണ്ടായിനി നാട്ടില് അപ്പോ ഫുള്ള് ട്രി ഉപ്പന്നെന്നു
അയ്ശേരി വന്നാ പോവല്ലെ
ആഹ് ആ ആ ആ ആ. ഫുൾ ട്രിപ്പെന്നേയ്ന്നു
ആയ് ശരി ഏഹ് വീട്ട്ല് പച്ചക്കർ ഇ അങ്ങനക്കന്തേലൊക്കെണ്ടോ ഇഷ്ട്ടാണോ പച്ചക്കറികളർത്താ
ആഹ് ഇഷ്ടാണ് എന്താ ഇവടെ വഴുതനങ്ങണ്ട് വെണ്ടയ്ക്കണ്ട് ആ പിന്നെ ചീ ആഹ് പച്ചമുളക് തക്കാളി
ആഹ് ആഹ്
പച്ചമുളക് തക്കാളി
ആ ഹ്ആഹ് ഇവ ടേണ്ട് അതൊക്കെ ഉമ്മക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടാ പച്ചക്കറികളൊക്കെണ്ടാക്കാൻ
താല്പര്യല്ല എൻക് ങ്ങനെന്തേലൊക്കെ കായകറികളൊക്കെ കിട്ട്ണതൊക്കെ
ഇന്ക്ക് ചെടികളോട താല്പര്യം വടെ മ്മക്ക് പച്ചക്കറിയാണ് നേരെ തിര്ച്ച ഹും അവടെ വളൊക്കെട്ടൊട്ക്കല്ണ്ടോ പച്ചക്കറികൾക്ക്
ഇല്ല ഞങ്ങൾ വീട്ട്ല്ള്ള പച്ചക്കറി വേസ്റ്റും വീട്ടിലുള്ള വേസ്റ്റാളൊക്കെ തന്നെ അല്ലാതെ പ്രത്യേകിച്ച് വളങ്ങളൊന്നുംടൂല ആ അതാണ് ആ അങ്ങനെത്തന്നെ
ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ അടച്ചക്ക
ആഹ പ്പൊ സ്മെല് വരില്ലേ
ആഹ് സ്മെല്ലുണ്ടാവും ചെറുതായിട്ട് സ്മെല് ഇണ്ടാവും എന്നിട്ട് നമ്മള് ചണ്ടി ഊച്ചിട്ട് കഞ്ഞിവെള്ളം മാത്രം എടുത്തിട്ട് അതില് കുറെ പച്ചവെള്ളം കൂട്ടിയണ്ട്
വെപ്പില അത്യാവശ്യം നന്നായിട്ടുണ്ട് അപ്പൊ എല്ലാരും ചോദിക്കുവിടെ ഇങ്ങനെ ഇങ്ങനെ ഇണ്ടായി
ആണോ ഇവിടെ കറിവപ്പില മാത്രം പിടിക്കൂല ആഹ
ആഹ് ഇവിടെ കടയിലുള്ള പോലെ വലിയ വല്യ ലീഫ് ആയിക്കാണ്ട് നല്ല സ് സ്മെല്ലു ആണ് ഇവിടുത്തത്
ഇവിടെ എത്ര കുഴിച്ചിട്ടാലും കറിവേപ്പില പിടിക്കൂല്ല ആഹ് ആഹ് ആ കറിവേപ്പില വീട്ടിലുണ്ടായ ഒരു ഇതാണല്ലേ നമുക്ക്
അതിനെ മോര് മോര് കലക്കിയ വെള്ളം നന്നായിട്ട് ഒരു ബക്കറ്റിൽ കുറച്ച് മോരെടുത്തിട്ട് ട്ട് അതിൽ നല്ലവോണം വെള്ളം ഡയലയൂട്ട് ചെയ്തിട്ട് അത് ഒഴിച്ച കൊടുക്കുക
കറിവേപ്പിലക്കോ
കറിവേപ്പിലേക്ക് ആ എന്ന ഉണ്ടാവും
അ ശരി
അങ്ങനെ ട്രൈ ആക്കിണ്ട് മോരോ തൈരോ ഇല്ലേ കൊറച്ച മതി കാരണം അല്ല അത്യാവശ്യം വെള്ളത്തിന്റെ കണ്ടന്റ് വേണം അല്ലെങ്കി പോവും പോവും കരിഞ്ഞു പോവും പുളിയല്ലേ ആ മോരിന്റെ മോര് കൂട്ടുക പിന്നെ അതിൽക്കൊരു മുക്കാൽ ഭാഗം വെള്ളവും കൂട്ടുക
അഹ് ശരി ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് മോര് വേണോ
ആഹ് മതി ഒരു ഗ്ലാസ് മോരാ ആണെങ്കി അയിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്ക പിന്നെ ആ എരട്ടി വെള്ളം എരട്ടിയല്ല മൂന്ന് എരട്ടി വെള്ളം
ആഹ് ആഹ്
ഇരട്ടിയ അല്ല മൂന്ന എരട്ടി വെള്ളം
ആഹ് അഹ് ശരിയാ കട്ടി ആ ആയിക്കോട്ടെ
ആഹ്